ഹലോ വോയിസ്‌ ക്ലിയർണോ ഓക്കേ കേക്കണ്ടാ ആഹ എനിക്ക് കേക്കണ്ട് എന്തുണ്ട് വിഷ് സുഗാണ
സുഖാണ്
മഴയോണ്ടാ അ
സുഖാണ്
അയിനുകൊണ്ടിട്ട്
ഏ മഴ പൈതീല്ല പിന്നെ
ഇവിടെ പൈതോണ്ടിരിക്ക ഇവിടെ ഇ പ്പളൊക്കെ നല്ല മഴ രാവ്ലെ തൊടങ്ങി രാത്രിയൊക്കെണ്ടായിനെല്ലോ മം രാത് ത്രിക്കെ ണ്ടായിനു ങ്ങക്ക് രാത്രിയൊന്നും പെയ്‌തീല്ല
ഇല്ല പെയ്തിട്ടില്ല രാത്രിയൊന്നും പെയ്ത്തീല്ല ചായുട്ച്ചീല്ലാ ഞാനോമ്പോറ്റ്ണ്
ആ ശരി ചായെം കടിയൊക്കെ ആയോ കുട്ടികളൊക്കെല്ലേ
ഓ ഉണ്ട് മൂന്നാള്ണ്ട് ആ ചായേം കടിയൊക്കെ ആയൊണ്ട്ക്ക്ണ്
വേറാരാ വീട്ടില്ള്ളെ എല്ലാരൂടെ ഒരുമിച്ച
അതില്ലാ ഞങ്ങളെന്നെ ഒറ്റ ഞങ്ങളൊറ്റക്കെന്നൊള്ളു ഞാന് ഹസ്ബൻണ്ട് മക്കളും
ന്നന്താ കടി ന്തേണ്ടാക്ക്യേ
ഇന്ന് പുട്ട
പയ്യാ അതോ കടലക്കറ്യോ
കടലക്കറി
മ് ഞാന് പുട്ടാവുമ്പോ പായം പപ്പടൊക്കെ ഇണ്ടാവുമ്പോളാണ് കര്യായിട്ട് ഇണ്ടാക്കാൻ നി
ഏ ഏ പഴം ഇഷ്ടൊക്കെന്നെ പയെല്ലേനി പിന്നെ കടല ണ്ടായി
പയോം പപ്പടൊക്കെണ്ടാവുമ്പോങ്ങനെ കടലേം പുട്ടൊന്നും റിയെന്നല്ലാതെ ഇജ്ജ് വല്യൊരു കോമ്പിനേഷമായിട്ട് തോ തോണൂലല്ലേ നമ്മളങ്ങനെ പറി പറിമ്പം ഒരു സുഖം തെന്നെള്ളൂ പിന്നെ എന്തെ റച്ചിറിയൊ അങ്ങനെ കറിയൊക്കെണ്ടെ
അങ്ങനൊക്കെവാണം ആ
മീൻകറി ഇറച്ചിക്കറൊക്കെ ആ അങ്ങനെ കടലക്കറി ഒരു തോന്നൂല്ല ആ ഞാൻ കുടിച്ചു എ അന്റെ നേർത്തെ പണിക്കോയി ആറെ മുക്കാലൊക്കെ ആകുമ്പോത്തിന് പോകും ഓ അപ്പൊത്തിന് നേർത്തെ ആവണം അപ്പൊ കൊണ്ടവും ചെയ്യും പ്ലാസ്കില് ചായെം കടിയാക്കി പത്ത്മണിക്കില്ലെ കൊണ്ടോവും ചെയ്യും ഞങ്ങളാ രണ്ടാളോരുമിച്ച് കുടുക്കും തോണ്ട് ആറര ആറേമുക്കാലാകുമ്പോ കഴിയും
ഏ
ഇനി ഉച്ചക്ക് ചോർന്നാൻ ബെരും അപ്പോത്തിന് ചോറുകൂട്ടാനാകണം ആള് ഇവിടെ ഫർണിച്ചർ കടേല് ടിപ്ടോപ്പ് ടിപ്ടോപ്പിലാണ് ടിപ്ടോപ്പ് പല സ്ഥലത്തുണ്ടല്ലോ അല്ലോ ഞങ്ങള നാട്ടിലുണ്ട് എവിടെയാണ് അവ കറ ടൈമാണേ പെയ്ൻ്റിംഗ് ആണെ നല്ല പ ഒട്ടിക്കലാണ് അപ്പൊ ഒരു മിനുറ്റിന് വേണ്ടി ഇത് വൈകീട്ടുണ്ടാകും ഒരു മണിക്കൂറിന്റെ ആകാശ- പോകുന്നത് കറക്ട് ടൈമില് പോയിട്ട് പണി- പഞ്ചിംഗ് ചെയ്യണം ഏഴ് മണി- ആ ഏഴ് മണിക്ക് തന്നെ ഒരു മിനിറ്റ് രണ്ടു മിനുറ്റ് വൈകാൻ പാടില്ല ഇപ്പില്ലാന്ന് പറയും അതുപോലെ ഉച്ചക്ക് രണ്ട മണി ഒന്ന് ഇരുപത് കുമ്പോ ഇങ്കട് എത്തും ചോറുണ്ണാണ് കറക്ട് വേഗം തിന്നു കഴി- വേഗം ഫുഡ് കഴിച്ച് കൊണ്ട് അങ്ങട്ടെന്നെ ഓടും രണ്ടു മണിക്ക് അവിടെ പഞ്ച് ചെയ്യണം
ഏ
ഉ നാലാളുണ്ട് ഉം ഇക്ക് നാലാള രണ്ടാണും രണ്ട് പെണ്ണും
ഇന്ന് സ്കൂളുണ്ടോ ഇന്ന് ക്ലാസ് ഉണ്ടോ
സ്കൂൾ പോണതില്ല കുട്ടികളുണ്ട് ഇവിടെ മോൾടെ കുട്ടികളുണ്ട് മോളും കുട്ടികളും ഉണ്ട് ഓൾടെ കുട്ടിയൊക്കെ സ്കൂ- പോണ് ഇണ്ട് ഓര് എണീട്ടിട്ടില്ല ഇന്ന് വെള്ളിയാഴ്ച ആയതോണ്ട് എണീക്കണൊള്ളോ സ്കൂളൊക്കെ ഉണ്ട് ആ വണ്ടി വരും ഓട്ടോ
ഏ
കൊണ്ടൊവാൻ കൊറച്ച് മക്കളോകൊണ്ട് ഇപ്പൊ ഇങ്ങൾ താനീച്ചന് റെഡി ആവും മഴയല്ലേ നല്ല ഉറക്കാവും ഇന്ന് നല്ല സുഖണ്ടാവും
ആഹ് സുഖാവുല്ലോ ആഹ് അതന്നെ നമ്മക്ക് ഉറങ്ങാൻ കഴിയൂലന്നുള്ളു എനക്ക് മൂന്നാള്
വേയെകിലും
മ്മ് അതന്നെ ഇപ്പ മൂന്നാളാണ്
ഏഹ് ഹസ്ബൻ്റ് എന്താ ചെയ്യുന്നെ നാട്ടിലുണ്ടോ
ആഹ് ഇവിടെ നാട്ടിലന്നെ അ റൂഫിംഗ് വർക്ക് ആണ് ബാർപ്പിന്റെ മുകളില് ഒക്കെ ഓട് ഇടനെ
ആഹ് ഇപ്പൊ പണി ഇണ്ട മഴയായതു കൊണ്ട്
ആഹ് ഇത് വരെ ഇണ്ടായിന് ഇന്ന് പിന്നെ ലീവാ വെള്ളി ഇവല്ക്ക് ലീവാണ്
ആഹ്
എന്നാലും ചെല വെള്ളിയാഴ്ച്ചകളിലൊക്കെ പോവേണ്ടാന്ന് അർജന്റ് ഇല്ലാത് ഒക്കെ
ആഹ് മക്കള് എത്രയിലാ
മക്കള് വലിയോൻ ഏഴിലാണ് രണ്ടാമത്തോന് നാലിലാണ് ചെറുത് പിന്നെ അംഗൻ വാടി പോകലാ
മൂ അടുത്തന്നെ ഉണ്ടോ അംഗനവാടി കൊണ്ടാകു
ഓഹ് കൊണ്ടാക്കാനൊക്കെ അടുത്തന്നെ ആണ്
അതാവുമ്പം
അങ്ങനെ ആഹ് മ്മ് ദൂരെ ആകുമ്പോ പിന്നെ ഞമ്മക്ക് ഒക്കെ എടങ്ങാറാ കൊണ്ടാക്കാൻ കയിലൂലാല്ലോ അതടുത്ത് തന്നെയാണ് പിന്നെ കുറച്ചൂടെ നടക്കാനെ
ഞങ്ങള് ഞങടെ തന്നെ ചുറ്റ് വട്ടത്ത്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇല്ലാതുണ്ട്ല്ല എല്ലാതുണ്ട് സ്കൂള് ആഹ് അംഗൻവാടി മുതലേ എൽ പി യു പി എൽ പി യു പി ഹൈസ്‌കൂൾ സ്‌കൂൾ ഹയർ സെക്കണ്ടറി മദ്രസ കോളെജ് ഉണ്ട പള്ളി പഞ്ചായത്ത് എൻ്റെ വീട്ടി വില്ലേജ് ഉണ്ട് റേഷൻ കട മാവേലി സൂപ്പർ മാർക്കെറ്റ് എല്ലാതും ഞങ്ങളെ ഈ പരിസരത്ത് ഒന്നിനാണ് ബുദ്ധിമു ല്ല ഇന്നൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ നട് ത്താള്ള ദൂരേ ള്ളൂ അതാണ് ക്കണെങ്കില് ഇപ്പാരും പിന്നെ നടക്കൂലല്ലോ ഒക്കെ സ് തേർപ്പാടെല്ലാ ഒരടി നടക്കൂലല്ലോ ഉം ഞാൻ ന്നിന്നു ന്റെ വീട്ട് ന്ന് ന്റെ ഹസ്ബന്റിന്റെ വീട്ട് പകുതി ഞങ്ങള വീട്ട്ന്ന് രണ്ടിന്റീം നട് ക്കായിട്ടാണ് ഞങ്ങള് ഞങ്ങള നടന്നാ പോയിന്നേ ആദ്യൊക്കെ ഹസ്ബന്റിന്റെ വീട്ട് ട്ട് ക്കും ന്റെ വീട്ട്ക്കൊക്കെ ഞാനും കുട്ടീം കൂടി നടന്ന പോയിന്നത് ഇപ്പാ ആ സ്ഥാനത്ത് ഒരു അടി നടക്ക കൂല ആരും നടക്കൂല ആ സ്കൂട്ടി വണ്ടി
ഇല്ല
ഇപ്പൊ നടന്നാലൊന്ന പ്പൊ ഗെയ്റ്റ്ക്കെ വരാ നടക്കാ പ്പാർക്കും വെയ്യ ന്നട്ടല്ലെ
ഇല്ല ഇപ്പ നടന്നാട് നീങ്ങൂല. അപ്പോത്തിനമ്മള് കൊയങ്ങി അവടെവെടേം വീണ് ണ്ടാവും
ഏഹ്-
നോമ്പ് ഒന്നിന് തൊടങ്ങിയീയാഴ്ച-
ആഹ് ആഹ് -
ഇന്റെ ഇമ്മാക്കും അഞ്ചത്തിക്കൊക്കെ ഇണ്ട് ഞാൻ പിന്നെ വന്നിട്ട് ഞൻ പിന്നെ നിന്നിട്ടില്ല നാവിൻന്റെറ ഉള്ള്കൂടെ കട്ച്ചിലും വേദനിം ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളു ആയി ട്ട് പിന്നെ വീണ്ടും ഉം ഇല്ല- ഒമ്പതും പത്തൊക്കെ നോമ്പാണ്-
പിന്നെ നൊ നോറ്റതാ-
ഇങ്ങക്ക് കൃഷിം കാര്യങ്ങളൊക്കെണ്ടോ?
കൃഷിയായിട്ട് അങ്ങനൊന്നുല്ല നമ്മളെ ഇങ്ങനെ ആവശ്യത്തിനുള്ള വായ അങ്ങനെയൊക്കെ ഇണ്ട്ന്നല്ലാതെ
ഉം ആ വീട്ട്ത്തെ ആവ്ശ്യത്തിനുള്ള പച്ചക്കറി അത്യവശ്യള്ളൊക്കെ ഇണ്ടാവുലെ- മാങ്ങിം
ആഹ് അങ്ങനെ ന്തൊകണ്ട്- അല്ലാ വെല്ലിയ കൃഷിയാ ട്ടൊങ്ങൾ- ആഹ്‌ അവ്ടെ അങ്ങനെ ഇണ്ടോ
ആ ഞങ്ങളെ ആവശ്യത്തിന് ഉള്ളെ അത്യാവശ്യം യുള്ളൊക്കെ എന്തെലോക്കെ പച്ചക്കറി ഇണ്ടാക്കൽ ഇപ്പൊ കൊറവാ പച്ചക്കറി ഒക്കെ ആദ്യം ഇല്ലാത ഇണ്ടാക്കിനു പെട്ടന്ന് ഇണ്ടായിനു ഇപ്പ മരങ്ങളൊക്കെ വളർന്ന് കാനല്ലൊക്കെ ആയപ്പളെ ഇപ്പ പിന്നാ പിന്നെ പന്നിന്റെ ശല്യം ചേമ്പും ചേനെ ക്കെ മാന്തി പർച്ചിടാ പൂള മർച്ചിടാ അ
ആഹ് അതെ ഇവടെ ഇണ്ടെയ് എത്ര ഞമ്മള്
കുത്തിട്ടുണ്ട് ഞാനാ കുത്തി ചി പിന്നിം പിന്നിം ഞാൻ കുത്തെക്കും എന്നും വന്നിട്ട് പർച്ച് ഇട എന്തോര് ബുദ്ധിമുട്ടാന്ന് അറിയോ ആ തെങ്ങും തയ്യ് മാന്തിട്ട് തേങ്ങ ഒക്കെ തിന്നെക്ക ചെറെ തയ്യ് വെച്ചത് വൽത് പിന്നെ ഒന്നും കാണിക്കാൻ വയ്യല്ലോ ചെർതൊ ക്കെ മാന്തി പർ
ആ അങ്ങനെ തന്നെ ഇവിടം അപ്പ അതോണ്ട് പിന്നെ അയ്ട് നോക്കലില്ല അപ്പ കൃഷിന്റെ അട് പോയി.
ഉം ഞാക്ക് നല്ലോം ചേമ്പും ചേനൊക്കെ ഇണ്ടായിന്നു കുഴിച്ച് ട്ടീൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ. ഇണ്ടായി വെരും അയിന്റെ ഇത് പൊട്ടി മൊൾ ച്ചും മൊൾച്ചും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ല്ലോം ഉണ്ടായിന്നോ?
ഉം ആഹ് എത്ര ഞമ്മള് വേലി എന്തൊക്കെ കെട്ടിട്ട് ഓല് അയിന്റെ ഉള്ളിലൂടെ എങ്ങനെക്കെ വര്ണതാവോ.
ഏഹ് മറച്ചാ വരൂലാ റയും ഇങ്ങക്ക് മറൊക്കെ കെട്ടീട്ട് വരലുണ്ടോ?
ആഹ് മറകെട്ടിയാലും വര ണ്ട്
ഞങ്ങക്ക് പിന്നെ മറ കെട്ടാൻ മാത്രല്ല ഞങ്ങളാ സൈഡും ഈ സൈഡും ഒക്കെ ഓപ്പണാ പറമ്പിലൊന്നും മതില് കെട്ടിട്ടില്ല ഞങ്ങളെ മുന്നിലും ഇവിടെക്കെ മതിലുള്ളൂ ബാക്കിലും രണ്ട് സൈഡും ആ ഭാഗത്തും ഈ ഭാഗത്തും മാറണം. കാരണം പ്പ അവരൊന്നും കെട്ടീട്ടില്ല. ഞങ്ങള ആദ്യം കെട്ടീ ഞങ്ങള് വാങ്ങി ടൈമിലൊക്കെ കമ്പി വേലിണ്ടായിന്നു അതൊക്കെ ഇപ്പോ തുരു പോയി. അത്രയും ദൂരം കെട്ടാനൊന്നും പറ്റ സാധ്യത ഇല്ല എന്തോ ഒരു ബുദ്ധിമു
ആഹ് ഇപ്പോ പിന്നെ അങ്ങനെ ഇപ്പ എന്തു ഇല്ലലോ അപ്പോ പിന്നെ അങ്ങനെ വര്ണൂല്യ
ഉം പിന്നെ ഫ്രൂട്ട്സുകളും കൈകളൊക്കെ പിന്നെ എന്റെ ഹസ്ബൻഡി അങ്ങനെ പോയിട്ട് നേഴ്സറിൽ പോയിട്ട് കൊണ്ടുവന്ന് കുടിച്ചിടും പല വെറൈറ്റികൾ അങ്ങനത്തെളൊക്കെ ഉണ്ട്. കോട്ട ചാമ്പ പല ഐറ്റം ചാമ്പക്ക പല മറ്റ മാവിന്റെ തൈകളെ
ആ റാംബൂ
ആഹ് റംബുട്ടാനുണ്ടോ തയ്യന്റെ പാവുണ്ടല്ല അരത്തുള്ള ചക്കള്ള അങ്ങനത്തണ്ട് ഉ പലതുണ്ടല്ല ർജാക്ക എന്തൊക്കെയ പേരുള്ള പല ചന്ദ
ആഹ്
വലിയ പ്ലാവുണ്ടുട്ടോ വലുത് മറ്റ പിന്നെ എല്ലാരും കൂടി ഉണ്ടാവുമ്പോഴേക്കെ ആരിക്കലൊക്കെ കൊണ്ടോയി കൊടുക്കല അത് അതിന്റെ കമ്പനിൽ പണി ഫയങ്കര ഇഷ്ട- എല്ലാരുക്കു ഇട്ട് കൊണ്ട പോയി കൊ അങ്ങനെ ഇട്ട് ഒരു പത്തെണ്ണം പത്തെണ്ണൊക്കെ ഇട്ട് കൊടുമ്പോ അങ്ങനെ കൊണ്ടുപോക രു ചക്ക ചക്കക്കുരു ഉണ്ടാക്കാൻ ഉണ്ടാവല ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ട്ട് ടുന്ന് ഉണ്ടാക്കാ മടിയാണ് അപ്പ പിന്നെ ട്ട് ട് കൊണ്ട് കൊടുക്കും പിള്ളാര് കോ ശ് നല്ല നല്ല ടേസ്റ്റ് ആണെ അപ്പോ ഓലറിഞ്ഞാ നല്ല ടേസ്റ്റ് ള്ള ചക്കെണെന്ന് പഞ്ഞ് ഓരോരുത്തര് ഇങ്ങനെ കോൾ ചെയ്ത് കൊടുക്കും. കൂട്ടി കൊയച്ചാണ് കൊണ്ടൊ കൊടുക്കല് പിന്നെന്നെ കിട്ടല്ലല്ലോ ഞാ പറഞ്ഞിട്ട് കൊണ്ടോയ് കൊട് ഇത പ്പ ആർക്കാ വേണ്ടാത് ചോയിച്ച് ഞാനും വേണീ ഒന്ന് കൊണ്ടോ പറയാറ് ആ അടുക്കളെ കണ്ടത്തല്ലേ ഇത് വേണ്ടല്ല മ് അപ അങ്ങനെ കിട്ടിയപ്പ അ ന്തെങ്കിലും ഒരു മേണെന്നല്ലെ പറയും ച് ഞാൻ നട്ടു ത്‌ ല്ലേ ഇത് അവൻ ജോലി പോണി ഇവൻ വിചാരിച്ചത് ഇട്ട് താണ്ട് ഇങ്ങനെ ഇട്ടേച് കാണാതെ പോയാ അത് ന്നെ കൊടുത്തോട്ടേ പിന്നെ നമ്മള് തൊടുൽ
ആ അതന്നെ എല്ലാർക്കെയും കൊടുത്ത തിന്നാ നമ്മുക്കൊരു കൂലില്ലേ.
ഓരൊക്കെ ഉണ്ട് കേട്ടോ ഓരൊക്കെ ചോദിക്കോല്ല ചക്കകുരു ഉണ്ടാക്കുവോയി ചക്കക്കുരുക്കെ ഇടിച്ചക്കൊക്കെ ആവുമ്പ തന്നെ ചോദിത്ത നിങ്ങൾ ആ ചെറിയ കുഞ്ഞിച്ചക്ക കൊടു ഞങ്ങക്ക് കറി വെക്കാന് വേറെട് മുന്നിൽ അത് വേറൊരു സൈസി പി ച്ചാ കണം മൂന്ന് ഞാൻ കുഴിച്ചിട്ട് തന്നെയായിരുന്നു നല്ല കുരു ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിതാ അവര് പക്ഷെ അതൊരു എത്രളു പോരാപ്പ ഇതിമത്തെ ക ആതരിശം കൊണ്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഞമ്മക്ക അറിയാം ആ ചുമ്മാത അത്രയും നല്ലതല്ല. നാ യ് ക്കോട്ടെ ശരി ശരി